ആഹ കേക്കാം കേക്കാം പറഞ്ഞോളൂ ആ വിശേഷം ഇവിടെ എന്തായിരുന്നു രാവിലെ മുതല് മഴ യായിരുന്നു.
ഉം ഇപ്പ എങ്ങനെയുണ്ട് മഴ മാറിയോ
ഇല്ല മഴ മാറിയിട്ടില്ല ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ. പെയ്തോണ്ടിരിക്കയാണ് ആഹ.
ഓ എന്റെ പൊന്നു ദൈവമേ അതിശയം തന്നെയാണല്ലോ ഞങ്ങക്ക്. കൊട്ട ഞങ്ങക്ക് അവിടെന്ന് ഇവിടെ ഒരു കല്യാണം ഉണ്ടായിരുന്നു.
ആഹാ
അപ്പൊ അവിടെ ഉള്ളവര് അവിടെ വന്നു. ഇവിടെ ഇന്ന് ഞങ്ങക്ക് രാവിലെയൊക്കെ നല്ല ഒരുമാതിരി വെയിലുണ്ടായിന്നു
ആ
വെയിലന്നന്ന് പറയാൻ പറ്റത്തില്ല നല്ല മഴക്കാർ വരും പിന്നെ ആ മഴക്കാാരങ്ങ് പോയിട്ട്. ് വെ യ്ല് തെളിയും അങ്ങനെയായിരുന്നു അപ്പൊ നമ്മൾ എന്തെങ്കിലും വെയിലത്തിട്ട നമുക്ക്. പേടിയോ പെട്ടെന്ന് അതിങ്ങനെ പോവോന്ന് വിചാരിച്ചിട്ട്. നമുക്ക് പെട്ടെന്ന് നമ്മളി പോയി എടുക്കും പിന്നേും വയ്ക്ക ഇത് തന്നെ പരിപാടി.
ആഹ് ആഹ ആഹ
പിന്നെ ഊണൊക്കെ കഴിഞ്ഞോ
ഇല്ല
എന്താ കഴിക്കാൻ പോുന്നേള്ളാ.
ഞങ്ങൾ ഇപ്പോഴൊന്നും കഴിക്കത്തില്ല ഇവിടെ പതിനൊന്ന് മണിയൊക്കെ ആവോ.
ചോറ് ഭക്ഷണം കഴിക്കുമ്പോഴോ രാത്രിത്തിയോ?
ആഹ്
ഓ അത്രയും വൈകി കഴിക്കാൻ പാടില്ല പതിനൊന്ന് മണി വരെ.
ചായ കുടി ണ്ട് ഇപ്പൊ ചായ കുടിക്കാൻ പോകുന്നതേ ഉണ്ട് ഇ വിടെ ചായ കുടിച് കഴിഞ്ഞ പിന്നെ പത്ത് മണിയുമ്പോ ഒന്ന് വെശക്കത്തി ഇില്ല.
എന്ത് ജോലി എന്തെങ്കിലും ഉണ്ടോ?
എനിക്ക് ജോലിയൊന്നുല്ല.
വീട്ടില് കുഞ്ഞുങ്ങളുണ്ടോ?
ഇല്ലല്ല ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ.
ഓ ഉ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നാ?
ആ പിന്നെ ഇന്ന് അവധിയും കൂടി അല്ലായിരുന്നോ?
ആഹ അതുകൊണ്ട് മഴയായോണ്ട് പിന്നെ. രാവിലെ മേലെ ഇങ്ങനെ മടിച്ചച്ച് മടിച്ച്തിനകത്തിരിക്ക പിന്നെ എന്ത മഴയുണ്ട് ഉറങ്ങാൻ നല്ല സുഖമായിരുന്നു.
ഹി അവിടെ കിടന്ന ങ്ങ് ഉറങ്ങിയല്ലേ?
ആഹ് രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് പിന്നെ ആ പറഞ്ഞോ?
എന്താ വെച്ചാ?
കറി ഇവിടെ തീയല് കിഴങ്ങ് മെഴുക്കുവരട്ടീ. പിന്നെ ചീനി ഉണ്ടായിരുന്നു.
ഈയ് തീയല് എങ്ങനെ വെച്ചാ?
മറ്റേ തേങ്ങ വറുത്തരച്ച്.
ഏതാ എന്തൊ എന്ത ത്യ എന്ത് എന്ത് പച്ചക്കറിയ തീ്യൽ വെച്ചത്?
ആ മറ്റേ െകഴങ്ങും, ഉള്ളിയും, തക്കാളിയും ആ മൂന്ന് സാധനം എടുത്തുള്ളൂ.
പച്ചത്തക്കാളി ഇട്ട നല്ലതാണോ?
പച്ചത്തക്കാളി നമ്മളങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ചുമന്ന മറ്റേ പഴുത്ത തക്കാളി ഉണ്ടല്ലോ ചൊമപ്പ്.
ആ പിന്നെ വഴുതന ഇടാം വഴുതന.
ആ് വഴുതന വെണ്ടയ്ക്ക ഇതെല്ലാം ഇടും പക്ഷെ ഇവിടെ. വഴുതന വെണ്ടയ്ക്കോന്നും ഹസ്ബൻഡറിന് അങ്ങന ഇഷ്ടല്ല.
ഓ നമ്മളിവിടെ തീയല് വെക്കുമ്പോ പാവയ്ക്ക. ഏ പിന്നെ വഴുതന പിന്നെ. ചൊമന്നുള്ളി ഇതൊക്കെ ഇട്ട് തീയൽ വെച്ചാലും നല്ലതല്ലേ? പിന്നെ അപ്പൊ എന്ത് പുളിയോ പിഴിഞ്ഞൊഴിക്കുന്ന വാളം പുളിയോ?
വാളം പുളിയ മറ്റേ പിഴിഞെടുത്തിട്ട് കുേ നേരം പിഴഞ് പിഴഞ്ഞഞ് ചേർക്കുന്നൊരു പുളിയുണ്ടല്ലോ.
ആ അത് പിഴി പുളി വാളംപുളിന്ന് പറയും ഇവിടെ അവിടെ എന്താ പറയാ?
പിഴിപുളി ന്ന പറ യുന്നത്.
ഇവിടെ പിഴുപുളിന്ന് പറയും പക്ഷേ വാളം പുളിന്നാണ് പെട്ടെന്ന് എല്ലാവർ ക്കും മനസ്സിലാവത്തൊള്ളൂ. പിന്നെ മറ്റേ പുളിക്ക് എന്താ പറയാ കൊടംപുളിന്നാണോ?
ആ ഞാനതിനെ എന്റെ പേ എനിക്ക് അതിന്റെ പേര് കറക്റ്റ് അറിയത്തില്ല ഞാനതിനെ മറ്റേ വള്ളം പോലിരിക്കുന്ന പുളിന്നാ പറയുന്നേ.
അല്ല മീൻകറിയിലൊക്കെ ഇടുന്ന പുളി.
ആഹ അത് തന്നെ എനിക്കത് വള്ളംപുളിയാ ആഹ
അത്ണ്ടോ നിങ്ങക്ക് അവിടെ മരമൊക്കെയുണ്ടോ?
എൻറെ വീട്ടിലുണ്ട് ഇവിടെയില്ല.
അപ്പൊ അതെങ്ങനെ ഒണകുന്നെ?
അയ് വീട്ടീന്ന് അമ്മ ഒണക്കിട്ട് തരും അതിന്റെ പരിപാടി.
ഓ അവിടെപ്പ നിങ്ങക്ക് എന്താ കൃഷിയൊക്കെ ഉള്ളത്?
ഇവിടെ വാടക വീടായോണ്ട്. ഇവിടെ പിന്നെ വാഴയും ചേനയും ചേമ്പോക്കെയുണ്ട് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടാവശ്യത്തിന് വേണ്ടി കുറച്ച് പാവക്കയും പയറും. തക്കാളി പച്ചമുളക് അങ്ങനയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നട്ടിട്ടുണ്ട്.
ഈ പാവയ്ക്ക പന്തലിട്ടട്ണ്ടോ അതോ ചുമ്മാ.
ഊ ചെറിയൊരു രീതി അത് അമ്മ ഒന്ന് ചെയ്ത് തന്നിട്ട് പോയതാ.
ആഹ് നമ്മുടെ ആവശ്യത്തിന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമുക്ക്ണ്ടായി പെട്ടെന്ന്ഓടി പറി പറിക്കാലോ.
ആഹ് ആ എന്റെ അമ്മയ്ക്കെനി ഇങ്ങനെ വീട്സലം എല്ലാം നട്ട്ട്ടങ്ങ് ഇടണം അപ്പൊ അമ്മ ഇടക്കൊക്കെ വരും.
ഉവ്വാ
അമ്മ വന്ന എല്ലാം ചെയ്തെരും.
ആ ഞങ്ങക്കിവിടെ കൃഷിയാണ് ഞങ്ങക്ക് പറമ്പില് കാപ്പി കുരുമുളക് കൊക്കോ ഏലൊക്കെയാ.
ആഹ്
അങ്ങനെയുള്ള കൃഷികളാണ് ഇവിടെ മെയിനായിട്ട്.
അപ്പൊ നിങ്ങൾ വിപണിയിൽ കൊണ്ട്പോയി വിക്കോ?
ഉവ്വ്, ഉവ്വ്, കൊടംപുളിയുണ്ട് നമുക്ക് ഇവിടെ തന്നെ.
ആഹ്.
വിപണിന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സീസൺ ഉണ്ട്.
ഉം ഹും ഹും.
ഈ കാപ്പിക്കുരുന്റെ സീസൺന്ന് പറയുന്നത് വെയിൽ സമയാ.
വെയിൽ, ആഹ്.
അപ്പൊ ഡിസംബർ ജനുവരി ജനുവരി മുതലാണ് ശെരിക്കും. കാപ്പിക്കുരു രണ്ട് സൈസ് കാപ്പിക്കുരു ഉണ്ട് നാടൻകുരു ഉണ്ട് മേടം കുരുണ്ട്.
ഉം മേഡം കുരുന്ന്
കുരു മേടങ്കൂരുന്ന് വെച്ച വല്യ കായ.
ഉം
നാ നാടൻകുരു ഒത്തിരി വലിപ്പ ഇല്ലെങ്കിലും, നമുക്ക് അതിനാണ്ത്തിരി വെല കൂടുതലും.
കൂടുതല് ആഹാ.
അതാണ് ഫസ്റ്റ് കായ്ക്കുന്നത് നാടൻകുരു ആണ് ഫസ്റ്റ് ഫസ്റ്റ് കായ്ച്ചുണ്ടാവുന്നത്.
ഉം..
അപ്പൊ അത് അത് സമയവുമ്പോ നമ്മൾ ആളെ നിർത്തി നമ്മളും കൂടെ നിന്ന് പറിക്കും. അതപ്പൊ അത് പറച്ച് നമ്മള്, കൊണ്ടന്ന് പടതയിലിട്ട് ഉണക്കി വാർക്കേണ്ടി വാർക്കട പുറത്തിടാം. അല്ലെങ്കി അടുതല ഇട്ട് ഉണക്കി ഒരാഴ്ച വെയില് കൊള്ളണം എന്നാലേ ഉണങ്ങത്തുള്ളൂ.
ഒണങ്ങത്തോളൂ ആ ഹാ ഹാ.
അപ്പൊ ഒരു ട്രിപ്പ് കൊണ്ടുവന്ന് ഉണക്കുമ്പോഴേക്കും അടുത്ത ട്രിപ്പ് കൊണ്ടുവരു അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുരുമുളക് ഉണ്ടായിരുന്നു കുരുമുളക്, അപ്പൊ ഈ വെയിൽ സീസണാ ക ഈ ഏഹ് കാപ്പിക്കുരുന്റെ സീസണിൽ തന്നെയാണ് കുരുമുളക്.
കുരു കുരുമുളകും ഉം അതോ ഇങ്ങനെ പന്തലിട്ടേക്കാന്നോ അതോ മര ത്തിക്കൂടി ഇങ്ങനെ
കുരുമുളകോ?
ആഹ്.
കുരുമുളക് പന്തലിടാൻ പറ്റത്തില്ല.
ആഹ് അല്ല ചെല മരത്തിനകത്തോടൊക്കെ ഇങ്ങനെ കെട്ടീട്ട്.
ആ് മരത്തോടെ കെട്ടി കെട്ടി കയറ്റി കെട്ടി വിടും കാരണം മുരുക്കാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കുന്നത്.
ആഹ് ഹ ഹ
മുരുക്ക് മരം ഉപയോഗിക്കാം പിന്നെ ഇപ്പൊ എല്ലാരും. ഈ പന്തല് ഈ മുളക് പിടിപ്പിക്കാനായിട്ട് സെപ്പറേറ്റ്, മരങ്ങള് നട്ടുപിടിപ്പിക്കുന്നുണ്ട്.
ഉണ്ട് ആഹ്.
മുരിക്കാവുമ്പോ നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളല്ലേ
ആഹ്
അപ്പൊ ഏണി വെച്ചാണ് കേറി പറിക്കുന്നത്
ഉം
മറ്റുള്ള മരമാണെങ്കിൽ പിന്നെ കുടംപുളിയിലൊക്കെ ഞങ്ങൾ കുരുമുളക് പിടിപ്പിച്ചിട്ടുണ്ട് കു കുടംപുളിയൽ റബ്ബറേൽ
ആഹ് ആഹ്
അതേലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്
ആഹ്
അതേലൊക്കെ നമുക്ക് അത്യാവശ്യം കുരുമുളക് ഉണ്ട് അപ്പൊ നമ്മൾ ആളെ നിർത്തി പറിപ്പിക്കും
ഓഹ് ഹോ ഹോ
അന്നിട്ട് ഞങ്ങള് കൊണ്ടന്ന് അത് മെതിച്ച് മൂന്ന് ഉണക്ക് മതി മൂന്ന് ദിവസം നല്ല ഉണക്കാണെങ്കിൽ ഒരു ദിവസം നമ്മള് നല്ല വെയിലത്തിട്ടിട്ട് അത് ചാക്കി കെട്ടിക്കുമ്പോ പിറ്റേന്ന ഒന്ന് കറക്കൂത്
ആഹ്
അപ്പൊ മൂന്നാമത്തെ ദിവസ ആകുമ്പോ രണ്ടാമത്തെ ദിവസ ആവുമ്പോ ഒന്നും കൂടി ഇടും
ഉം ഉം
അപ്പൊ അത് അത് നല്ലോണ്ണം നിരത്തിയിട്ടിട്ട് അതും ചൂടന് തന്നെ ചൂട് ആറിണേക്കായുമ്പ തന്നെ കെട്ടി നമ്മള് ചാക്കിലാക്കി വെക്കണം
ഉം
അതും നമുക്കതും അങ്ങനെ ചെയ്തിട്ട് മൂന്നാമത്തെ ദിവസാകുമ്പോഴേക്ക് നല്ലോണം ഉണങ്ങും
ഓഹ് അങ്ങനെ
എന്നിട്ട് പിന്നെ നമ്മള് പാറ്റി പിറക്കി നമുക്ക് പണിയുണ്ട് അപ്പൊ ഇത് നമ്മൾ ഉണങ്ങി കഴിയുമ്പോ ഇത് മുറത്തിലൊക്കെ ഇട്ട് നല്ലവണം പാറ്റി ഇതിന് ചണ്ടിയൊക്കെ കാണൂലെ ഇതിന്റെ ഈ മെതിക്കുമ്പോ നമ്മളെന്തായാലും വേര് കാളൊക്കെ ഇച്ചിരിച്ചുണ്ടാവല്ലോ ഈ മുളക് തണ്ട്
ഉം ഉം
അതെല്ലാം പാറ്റി പെറുക്കി നല്ല ഫിനിഷ് ആക്കിയിട്ട് വേണം കടകളി കൊടുക്കാൻ
കൊടുക്കാന് ആഹ് ആഹ് ആഹ്
അല്ലെങ്കിൽ അവര് വെല തരല്ല നമുക്ക് കുരുമുളകിന് ഈ കൊല്ലം ഒരു വർഷം ഒരു കിലോയ്ക്ക് ന്യായമായ വില കിട്ടിയിട്ടാ
ഉം
പത്ത് പതിനഞ്ച് കിലോ ഒണക്കിണ്ടായിരുന്നു ഞങ്ങൾക്ക്
ആഹ്
അത്ര ണ്ടായിരുന്നു
ആഹ് ഹഹ ആഹ് ഹഹ
പിന്നെ അത് വർഷത്തിലാട്ടെ പിന്നെ കാപ്പിക്കുരു ആണെങ്കിലും നമുക്ക് കുരു ഉണ്ട് അപ്പൊ അതനുസരിച്ച് ഈ മരപ്പട്ടിയൊക്കെ വന്ന് തിന്ന് അതിന്റെ പരിപ്പ് താഴെയടും തൊലി തിന്നിട്ട് പോവും
ഹലോ
അങ്ങനെ അപ്പൊ പരിപ്പ് നമ്മള് പെറക്കിടുക്കും
ഉം
ആഹ് പരിപ്പ് പെറക്കി എടുക്കുമ്പോ നമുക്കത് അത് ഒണക്കി സെപ്പറേറ്റ് കൊടുക്കാൻ വേണങ്കിൽ
ഉം
അങ്ങനെ വരുമ്പോഴും നമുക്ക് അതിന് സെപ്പറേറ്റ് വെല കിട്ടും പക്ഷെ അത് നമ്മള് ഉള്ളിലിട്ട് കുത്തിയിട്ട് വേണയ്ന്റെ പരിപ്പ് എടുത്ത് കൊടുക്കാൻ തൊലി മാറ്റിയിട്ട്
ഉം
മറ്റേ കു കാപ്പി കുരുവാണെ നമ്മള് അത് തൊണ്ടയോടെ തന്നെ നമ്മള് പടതലിട്ട് ഒണക്കി കെട്ടി വെച്ച് അപ്പൊ ഈ സീസണാമ്പോ അതിനൊക്കെ വെല കൊറയും എല്ലാത്തിനും അങ്ങനെയാ കൊടംപുളി സീ ഇനിപ്പോ മഴക്കാലം ആവുമ്പഴാ കൊടംപുളി സീസണാവണെ
ഓഹ്
അത് ഈ മഴക്കാലത്താണ് ഈ സംഭവം ഉണ്ടാവുന്നത് കൊടംപുളിന്ന് പറയുന്നത് മഴക്കാലത്തന്നെ ഉണ്ടാവുന്ന സംഭവ
എന്തോ
അല്ല കുടമ്പുളി അന്നേരം പിടിച്ച് തുടങ്ങിയെന്നേ ചെറുതാട്ട്
അല്ല കൊടുമ്പുളി ഇപ്പൊ ചാടിത്തൊടങ്ങി
ഓഹോ ഓഹോ
പഴുത്തു ചാടി തൊ ഇല്ല ഇല്ല പഴുത്ത് ചാടി നമ്മള് ചോട്ടി പോയി പെറക്കണം
ആഹ് താഴെ വീണ് കെടക്കും ആഹ്
ആ നമ്മള് പെറക്കണം പിന്നെ ചിലര് തോട്ടിയൊക്കെ എത്തുന്നതാണെങ്കി പഴുത്തൊക്കെ അടച്ചു കുറേ അങ്ങ് പറിക്കും എന്നിട്ട് ഒരുമിച്ച് പൊകയ്ക്കും അല്ലെങ്കി ഇച്ചിരിയാട്ട് നമുക്ക്‌ട്ട് പോകയ്ക്കാൻ നഷ്ടവാ
ആഹ്
ഇച്ചിരി അധികംണ്ടെങ്കിൽ നമുക്ക്‌ പൊകപ്പര കെട്ടിട്ടുണ്ട് അപ്പ അതിലേക്ക്ട്ടഴിഞ്ഞാ നമുക്ക് അടിന്ന് തീ ഏഹ് കഷ്ണം നമുക്ക് തടി കഷ്ണംക്കെ ഇട്ട് കൊടുത്താ അതവിടെന്ന് പൊകഞ്ഞോളും
കണ്ടിട്ടുണ്ട് അമ്മ മറ്റേ ഈർക്കലിനാത്തിങ്ങനെ കൊര്ത്ത് കൊരുത്തിങ്ങനെ ഇട്ടേക്കുന്ന കണ്ടിട്ടുണ്ട്
ആഹ അങ്ങനെ കണ്ടിട്ടുണ്ടല്ലേ അന്നാ ശരിയെന്നാ ഓക്കെ